ഹലോ
ആഹ്
കേൾക്ക്ണ്ടോ നല്ല വിശേഷം. അങ്ങനെ പോകുന്നു. എന്താ അവിടെയൊക്കെ വിശേഷം
നല്ല വിശേഷം.
ചായെക്കെ കുടിച്ചോ
ചായ കുടിച്ചിട്ടില്ല. ഇണ്ടാക്കിട്ടുല്ല. കടി എന്താന്ന് ആലോ ചിക്കാ
മാഹ്രിബാങ്ക് കൊട്ത്ത് ഇഞ് ഇപ്പളാണ്
ആഹ് അതെന്നെ അയ്‌ന് മക്കളെക്കെ കളിക്കാണ്. അവെര് തെരക്കൂട്ടുമ്പളല്ലേ ഉം.
ആഹ് ആഹ്. ചായ കുടിക്കോ വെയ്കുന്നേരം എന്നും
കുടിക്കാറ്ണ്ട്. അയ്ന് ഹസ്ബെൻഡ് പണി കഴിഞ്ഞ് വെരുമ്പൊ ളാ ഞാൻ ചായ ഇണ്ടാക്കാ
ആഹ് ആഹ് എപ്പളാ എത്താ
ക്ക് അവര്ക്ക് കടിയല്ലേ ആവശ്യം ചായക്ക് വല്ല്യെ ആവശ്യല്ലല്ലോ. അപ്പൊ ചായക്കുടിക്കും. കടിയാദ്യം ഇണ്ടാക്കി വെച്ച്ട്ട്ണ്ടാവും
ആഹ് ആഹ്.
ഇന്ന്പ്പൊ അതും ഇണ്ടാക്കിയിട്ടില്ലട്ടോ. സ്കൂളില്ലാത്തോണ്ട്
ആഹ് ആഹ് ഇന്നും നാളിം ഒയ് വാണെല്ലൊല്ലേ
ഉം. അപ്പൊ കളിക്കാണ് അവര് മുറ്റെത്ത്
ആഹ് ഇന്ന് മഴണ്ടോ
ഇന്ന് എന്തോരം വെയ്ലാ.
ആഹ് അത്കൊണ്ട് പൊർത്തെറങ്ങാലോ കുട്ട്യാക്കൊക്കെ.
ങ്ങ് ആഹ് അതോണ്ട് പൊർത്തെറങ്ങി കളിക്കാ അല്ലെങ്ങി ഇഞ് അകത്തന്നെ അല്ലേ. അപ്പോ പിന്നെ ഫോണും മാണ്ടിയെരും.
ആഹ് ശെരിയാ. എല്ലാട്ത്തും ഇതെന്നെ അവസ്ഥല്ലേ.
ഉം ഇപ്പൊ ഫോണ് തെരാർഞ്ഞ്ക്കാണ്ട് കുഞ്ഞിനെ നോക്കാം പർഞ്ഞതാ.
ഓഹ് അയ്ശെരി
എന്റെ അട്ത്ത് ഇങ്ങനെ ഇടെക്കെടക്ക് വെരൊയ്
ആഹ് പിന്നെ ന്തൊക്കെ? ഹസ്ബെൻഡ് എപ്പെളാ എത്തപ്പോ?
അഞ്ച് മണി, അഞ്ചര, ആറ് മണി ആ സമയത്തിന്റുള്ളിൽ എത്താറുണ്ട്.
ആഹ് ആഹ് ആഹ് ഫുഡോക്കെ രാത്രിയേക്കുണ്ടോ?
മ് മ് കറി ണ്ടാക്കാൻണ്ട്
ആഹ്
കൂട്ടാനൊന്നും കിട്ടീട്ടില്ല. മീന് ഉച്ചെക്ക് ണ്ടേയിര്ന്ന് രാത്രിക്കെക്ക് മീനൊന്നും ഇല്ല.
ആഹ് ആഹ് ടൗണിൽ പോയി വാങ്ങലാ മീന്? അതോ അതിലേ വെരോ വീട്ടിലൂടെ?
ഏഹ് വെരുമ്പം വാങ്ങലില്ല. മാർക്കറ്റിൽ പോയി വാങ്ങിക്കാറെന്നെ
ആഹ് ആഹ് ആഹ് ഇപ്പൊ മീന് കിട്ടാനില്ല തോന്ന്ണ്
ട്രോളിംങ്‌ ആയിട്ട് ട്രോളിങ് അല്ലേ
ആഹ ഇതിലെ ഒരു വണ്ടിക്കാരൻ വരല്ണ്ട് പക്ഷെ ഇപ്പം വര്ന്ന്ല്ല
ട്രോളിങ്‌ മീനിന് വിലയാണ് ട്രോളിങ്‌ ഉണ്ടാവൂലെ മീൻ പിടിക്കാൻ പറ്റൂല കടലിൽ പോകാൻ പറ്റ പറ്റാത്ത അവസ്ഥ അതാ സംഭവം മീനൊക്കെ ഇത് ഉം ആഹ് അവിടെണ്ട് എന്തോരം വിലച്ചിട്ടാ
ആഹ ആ ആ മീനില്ലാഞ്ഞാ ചോറ് തിന്നാനൊരു സു
ആഹ അതാ ശരി പലരവസ്ഥയും അങ്ങനെ തന്നെ ഇല്ലാതെ ശീലായോൽക്ക് അങ്ങനെ ട്ടൊ ഇൻക്കൊക്കെ മീന് വേണം ഒരു സമയൊക്കെ മുട്ട മുട്ടയൊക്കെ പൊരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും
അതന്നെ എനിക്കും അങ്ങനെന്നെ
മീനില്ലാഞ്ഞാ
ഉം
ഉണക്ക മീന്റെ ഒരു എന്താ പറയാ ചെറുതെങ്കിലും വേണം ന്നാ ഉം ഉം
പച്ചക്കറി കൂട്ടി കഴിക്ക്ണോരും ണ്ട്ട്ടോ മീൻ ആവശ്യല്ലാതെ പച്ച ഉം ഇൻക്ക് ഇനി ഉപ്പേരി ഇതൊന്നും ല്ലെങ്കിലും മീന് വേണം
ഇൻക്കു അതെന്നെ മീന്റെ കറിയില്ലെങ്കിലെ മീൻ ഒരു ചെറിയൊരു കഷ് ല്ലെങ്കിലും പൊരിച്ച ഒരു ചെറിയ കഷ്
അതന്നെ
അ കറി എന്തായാലും കുഴപ്പമില്ല പച്ചക്കറി ഏതും കൂട്ടും പക്ഷെ മീന് ചെറുതെങ്കിലും വേണം ചോറന്ന് ഇറങ്ങാ എന്നറിയൂലെ അങ്ങനെ അല്ലെങ്കില് ചോറ് വേണ്ടാത്ത പോലെ ലെ മീനൊന്നും
അതെന്നെ പറഞ്ഞ കിച്ചണക്ക് പോവാൻ തോന്നുല തിന്നാനൊന്നും ഇല്ലെങ്കില് ഉം
മീ ഇറച്ചി എപ്പളും ഇല്ലെങ്കിലും മീൻ ഉ ഇവിടെ ഞാറാഴ്‌ച്ചാ ഉണ്ടാക്കാറ്ള്ളെ
ആഹ് ആഹ് അന്ന് ഒഴിവാവുമ്പം ല്ലേ
ഉം ഒഴിവാ ഈ ഭാഗത്തൊക്കെ ഞായറായിച്ചേ ചില ഭാഗത്തൊക്കെ വെള്ളിയാഴ്ചേണ്
ഞമ്മളെ നാട്ടിലൊക്കെ വെള്ളിയാഴ്‌ച്ചാ എന്തേലും എല്ലാ വീട്ടി ആഹ് ആഹ് ആഹ്
ഇവിടൊക്കെ ഞായറാഴ്‌ച്ച ഇവിടൊക്കെ ഞായറാഴ്‌ച്ച അല്ലെങ്കിലും ഫ്രീള്ളത് ഞായറാഴ്‌ച്ച ഫ്രീ എടക്ക്ണത് അന്നാണ് ഇവിടെ നല്ല മ് പിന്നെ മാർക്കറ്റ് റ്റ് പോയാ നല്ല ബീഫും അന്നാ കിട്ടുള്ളൂ നാളെ
അപ്പൊ വെള്ളി അവിടെ ബീഫ്ണ്ടാവില ഇവിടെ വെള്ളിയാണ് ബീഫ്
വക്കലുണ്ട് പക്ഷെ അധികം ഇവിടെ ഞായർചാണ് ഉണ്ടാവുക
ഞായർ ഇവിടെ കിട്ടൂലട്ടോ ഇവിടെ ടൗണിലും നമ്മള അടുത്തൊക്കെ വെള്ളിയാഴ്ചയാണ്
ഉഹ ഉ ഉ
പിന്നെ വേറെന്തൊക്കെ കുട്ടി കരയാൻ തുടങ്ങിയാ
എല്ല അവനും ഓടി വരിയാണ് എന്റെ അടുത്തേക്ക്
ആഹ
അപ്പൊ അവനെ എടുക്
എത്രയആയി
രണ്ട് അര വയസ് ആവണ് രണ്ടര വയസും അഞ്ചു മാസം മ് ഒരു മാസം കൂടെ കഴിഞ്ഞാ രണ്ടര വയസ്സ് പറയാം
ആഹ ആഹ ബോയി ആ ഗേളോ
ബോയി മൂന്ന് ബോയിമാര് ആ
പിന്നെന്തൊക്കെ?
വേറെന്തൊക്കെന്നല്ലേ..
രാവിലെക്കെന്താ ഇണ്ടാക്ക ചായക്ക് കടി.
എല്ല കടി ഉണ്ടാക്കും മാറി മാറി ഉണ്ടാക്കും. ഒന്നിന്ന ഒരു ദിവസം. അങ്ങട് പിറ്റേദിവസം ഉണ്ടാക്കിയത് ഇഷ്ടപ്പെടൊ ഇപ്പത്തെ മക്കക്ക് ഉ ഉം ഉ അതാണല്ലോ പ്രശ്നം
ആഹ
ഇവനെന്നെ അടുക്കളിക്ക് കൊണ്ടുപോകാണ്. എവിടെയാണ് റേഞ്ച് ഉണ്ടാവൂല പോയാല് അടുക്കളിലെത്തിയ.
ആഹ ആഹ ശരി എന്തേ തിന്നാനാ? ബേക്കറി. ആഹ ഹലോ ആഹ
ഓന് അണ്ടിപ്പരിപ്പാണം
ഓ നട്സുകളാണ പ്രോട്ടീൻ..
ബേക്കറിന് അങ്ങനെ ഇങ്ങട്ട് കൊണ്ടന്നക്കൂല. ആഹ ആഹ അതൊക്കെങ്ങനെ കൊടുക്കും.
ആഹ അല്ല ബേക്കറി നല്ല..
ഉം പക്ഷെ അതും കൂടുതലും കൊടുക്ക ഇവനിങ്ങനെ.. ചോറൊന്നും പോലെ.
ആഹ ആഹ ഹ ഹ ഹ
ഇത്രയും വേണം അതാണ്..
ആഹ ആഹ് ആഹ
ചോറൊന്നും മാണ്ട അതങ്ങനെ കഴിക്കും അപ്പൊ.. ഇത്ങ്ങനെ തിന്നായിട്ട ഇന്ന് ഉച്ചക്ക് ചോറന്നെ കഴിച്ചില്ല അപ്പൊടില്ലേ.
അത് ഇങ്ങനെ തിനുമ്പോ പിന്നെ മടു.. പ്പായിരിക്കും ഭക്ഷണത്തിന്. ഭക്ഷണം വേണ്ടിവരുല.
ഉം ആഹാ ആഹ അപ്പൊ ഞാൻതണ്ട് കൊക്കണ്ടായി കൊടുക്ക. ആഹ ഉച്ചക്ക് ചോറ് ആഹ ചോറ് തിന്നില്ല
ഓ അഹ് ശരി അമൃതം പൊടി കിട്ടോ എല്ലാ മാസവും
ആ അതെപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടും എന്നുണ്ടാക്കിയാ അത് ഇഷ്ടംന്നുണ്ടാവില്ല..
ആഹ അതെ. അത് ഞമ്മൾക്കായാലും എന്നിപ്പോ ഒരു സാധനവുമ്പ നമ്മുക്കും വേണ്ട.
ബെറന്താ. ബാക്കി... തൊക്കെ വാരി തിന്നു പാത്തറത്തിലിട്ട്.
ആ ശരി ടൗണൊക്കെ അടുത്ണ്ടോ?
ഉം ഉം
ഉം പിന്നെന്തൊക്കെയാ
വേറെന്തൊക്കെയ അ അമൃദം പൊടിയല്ലേ ഗർഭിണികൾക്കെ എന്താക്കാല്. അയവെന്നെണ്. അഐവന്ന ഒരു കുറച്ചള്ളൂ ഒരു നൂറ് മീറ്ററുള്ളൂ നടക്കാന്. ഫട്ടോ ആ് ഹലോ
ആഹ കേൾക്കാതായോ
ആഹ് ഇടെൽ കേൾക്കാൻ പറ്റുന്നില്ല
എന്റെ പ്രശ്നാ നിങ്ങൾ ഇൻക് ഞാൻ വൈഫൈ വൈഫൈന്റെ ച്ചോട്ടിലാ ഇൻക്ക് റേഞ്ച് പോവൂല
ആഹ് വൈഫൈ പോവൂല എന്റെത് ഇതാണ് മൊബൈൽ റീചാർജിംഗ് ആണ്
ആഹ് ശരി ഇൻക്ക് വൈഫൈ ആയൊണ്ട് പിന്നെ ആരുപയോഗിക്കാനുല്ല ഞാന് സ്വന്താണ് ഫുള്ള് റെയ്ഞ്ച് ഒക്കെ ഉണ്ടാഉം ഉം ഉം
ഈ വൈഫൈക്ക് ഇങ്ങനെ ഇപ്പോ ബില്ല് മാസത്തില് വരേ
ആഹ് മാസത്തിൽ വരും നമ്മളിപ്പോ കറണ്ടും ബില്ല് ക്കെ വരുമ്പോല കറണ്ടും ബില്ല് രണ്ടു മാസ കൂടുമ്പളാണ് ഇത് മാസം മാസം വരും
ഒരു മാസം
ഒരു മാസം അഞ്ഞൂറ്റി എഴുപത്തൊന്ന്ണ്ട്
എത്ര പേരുപയോഗിക്കും
ഞാൻ സ്വന്തം ഇവിടെ ഞാൻ മാത്രേ ഉള്ളൂ അപ്പ പി
മക്ക ഒരു ഫോൺ മാത്രം പിന്നെ ടിവി യോ
ടി വി എല്ലം കിട്ടും എത്രയും വേണേ എടുക്കാ ഫോണും ടി വി എത്ര ഫോൺ വേണങ്കിലും ടി വി ഏഹ് ഇല്ല ല്ലാ ഈ ഒരു അഞ്ഞൂറ്റി എഴുപത്തൊന്നിൻ്റെ റീചാർജ് ചെയ്താ എത്രയെ എടുക്കാ ഒരു ദിവസം ആയിരം ജി ബി ആണ് കണക്ക് ആയിരം ജി ബിന്ന് പറഞ്ഞ എത്ര ആള് എടു
ഉം അതന്നെ ഫോണിലൊക്ക വൺ ജി ബി അല്ലേ വൺ ഡേ
ആഹ് ആഹ് അങ്ങനെ ആയിരം ജീബി ണ്ട് ആഹ്പക്ഷേ കൊറേ ഫോണൊക്കെ യൂസ് ചെയ്യാൻ വേണം എന്നാലേ മുതലാവുള്ളൂ ഒരാളൊന്നും ഉള്ളൊടുത്ത് ത് മൊതലാഊല ആഹ് ആഹ് ടി വി വേണം എന്നാ പിന്നെ
മക്കള് ല്ലേ പഠിക്കാന്
ഓൻ മൂന്നിലാണ് ഒരാളെ ഇൻക്ള്ളൂ ഓൻ മൂന്നിലാണ് പഠിക്കണ ഓൻക് ഇപ്പ ഈന്റെ ആവശ്യല്ലാ
ആഹ് ആഹ്
കുറേ ഫോൺ യൂസ് ചെയ്യാനുള്ളോടത്താണ് നട
ആഹ് ആഹ് പിന്നെ അതിലെ കൊറെ പേര് വീട്ടില അംഗങ്ങൾ ണ്ടതൊക്കെണങ്കിലോ?
ആഹ് എന്നാ പിന്നെ റീച്ച് ഫോണ് റീച്ചാർജ് ചെയ്യണ്ടല്ലോ
ആഹ് ആഹ് പക്ഷെ ഇതുപോലെ നിനക്ക്ക്കൊകെ ഒറ്റക്ക് ഒറ്റക്കാണങ്കി പ്പൊ അത് മൊതലാവോ
ആഹ് അതെ മൊതലാവൂല. ഞാന് ഇതാണ് ഗൾഫിൽന്ന് വിളിക്കുമ്പോ കിട്ടന്നേല്ല റേഞ്ചിന്റെ പ്രശ്നള്ളോണ്ട് അങ്ങനെ വെച്ചതാ ആഹ് അപ്പൊ പുതിയാപ്ല പറഞ്ഞു ന്നാ ജ്ജ് വൈഫൈ വെച്ചാള അല്ലാ വിളിച്ച്മ്മോ കിട്ടാതെ പിന്നെ എത്താ ചൂടായല് വെച്ചതാ
ഉം ഉം പങ്
ഓല് എപ്പളെങ്കിലും ഒഴിവില് ക്കൊറച്ച് സമയം വിളിക്ക് ക്കുമ്പോ കിട്ടാഞ്ഞാ പിന്ന ഓൽക്കും പ്രാന്ത്ടിച്ചും ആഹ് ആഹ് അതാണ് അങ്ങനെ വെച്ചതാ അത് വെച്ച് ആഹ് ഞമ്മക്ക് അതേ ഉള്ളൂ. അല്ലാതെന്നുല്ലല്ലോ അപ്പൊ കിട്ടൂല മുറിഞ്ഞ് മുറിഞ്ഞ് കേൾ ക്കും വിൾ കട്ടാവ അങ്ങനായിട്ട് ദേഷ്യം വന്നിട്ട് എത്ര പൈസ ചെലവാക്ണ്ട് ഇനിപ്പൊ അയിനും കൂടി ചെലവാക്കാ ആഹ് അങ്ങനെ പറഞ്ഞ് വെച്ച. അഞ്ചു മാസം ആവണള്ളൂ വെച്ച്
ഉം ഉം
എന്നാ പിന്നെ എന്നാ ശരിട്ടോ